ഹലോ
ഹലോ ആഹ്
ആഹ് എന്താ ഒർങ്ങ
അല്ലല്ല ഒർങ്ങൊന്നുവല്ല ഇവിടെ ഇരിക്ക
ഉം നാളെന്താ പ്ലാനിങ്ങ്
നാളെ എന്താ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പ്ലാനിങ്ങൊന്നും വിചാരിചിട്ടില്ല നാളെ വെള്ളിയാഴ്ചയാല്ലോല്ലേ
ആഹ്
ഉം നാളപ്പോ ഇവര് പോവ്ണ്ടാവില്ല
ഉം നാളെ ലീവാ
ആഹ് വെള്ളിയാഴ്ച ദിവസം പോവ്ല്ല്യ
ഉം വെള്ളിയാഴ്ച പിന്നെ അതിന് പയേത് പൊർക്കാൻ പോയ ആൾക്കാര് പിന്നെ ഒക്കെ പള്ളി പോയിട്ട്ണ്ടാവും
അല്ലെ ആഹ് വീട്ടാള്കൾക്കല്ല അധികം പോവാ
ഉം ആഹ്
ഈ കമ്പനികളിലൊക്കെ ഇണ്ടാവലോ വേസ്റ്റ് കടകളിലൊക്കെ
ആ ആ
ആ ആഹ് അങ്ങനെ ഒന്നിച്ച് കൊണ്ടന്ന്ട്ട് ആ നല്ല വീട്ടുകളി കൂടെ അങ്ങനെ
വീട്ടാളിക്കുടെ അയിന് തല്ലിപൊളി കിട്ടാമതി ചെരുപ്പും കണ്ണിക്കണ്ട പ്ലാസ്റ്റിക്കീസും
അങ്ങനെല്ല ഇത് കടകളിലൊക്കെയിട്ട്
അത് എന്താ അവിടെ കൊണ്ടൊയി കൊടുക്കുല്ലേ
ആ അതിന്റെ ഗോഡൗണും മാർക്കറ്റിങ് ഒക്കെ ഇവട് തന്നേണ് ഞങ്ങളെ നാട്ടില് ഇന്റർനാഷൽ മാർക്കറ്റിംങ്ങാണ്
തന്നേ
സ്ക്രാപ്പിനുണ്ട് ആഹ് ഇപ്പോ ഓ ഇപ്പം ഗൾഫിൽ നിന്ന് വന്നിട്ടൊരു ഇരുമ്പ് കട ഇട്ടു സ്ക്രാപ്പിന്റെ കട കോട്ടയ ത്ത് പോയിട്ടിട്ടിരുന്നു പക്ഷെ അത് രണ്ട മൂന്നാള് പാർട്ടണർമാരായിട്ടേ ഒന്നും മിച്ച ഇല്ല
ഉം ഇപ്പൊ മെച്ചണ്ടോ
ഇപ്പോ അഹ് അവിടന്ന് പോന്ന് ഇപ്പൊ സ്വന്തായിട്ട് ഒരു വണ്ടി ഇട്ത്ത്
ഉം
രാവിലെ ഈ ഈ പറയുന്ന പോലെ ചെയ്തോക്കുമ്പോ ഞ് പ്പോ കൊഴപ്പല്യ
ഉം
ദിവസേന വീട്ടിൽ വരാം അയ്ൽക്കെ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാം ആഹ് തെരക്കടില്ലാതെ ആഹ് ആഹ് അച്നത് കോട്ടയത്താണെങ്കിലും പത്ത് ദിവസം കൂടുമ്പോഴൊക്കെ വെരൊള്ളൂ അങ്ങനെ രണ്ടു ദിവസം നിന്നിട്ട് പോകും അപ്പൊ എന്തെങ്കിലൊരു ഇതൊക്കെ കണക്ക് കുഴച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കുറച്ച് എന്തേലും മിച്ചം ണ്ടാവോ അങ്ങനെയൊക്കെ ആയിട്ട്
ഉം
ആകെ പെട്ടിര്ന്ന് ഇപ്പൊ കൊഴപ്പല്ല്യ ആഹ്
ഇപ്പൊ സുഗായിട്ടിരിക്കും പോണ് ല്ലേ
ആഹ് ഇപ്പൊ സുഖായിട്ട് പോണ് പ്പൊ ന്നേലും ആവശ്യം പറഞ്ഞാലും ഒക്കെ വേഗം പെട്ടെന്ന് ചെയ്യാനും ഇതാക്കാനൊക്കെ ഇപ്പാ ആളട്ത്ത്ണ്ടാവോണ്ട് അ
മറ്റേത് ഗൾഫിലാകുമ്പോ ഒറ്റക്കായിരിക്കും
ആഹ് മറ്റേതാവുമ്പോ ഗൾഫിലാവുമ്പോ ഒക്കെ ഒരു തലയിലല്ലേ എല്ലാ കാര്യങ്ങളും അങ്ങട് ആഹ് ഹാഹു ജീവിതൊക്കെ നല്ലോണം പഠിച്ച്
ഉം ങ്ങൾ ജോലിക്ക് പോയിന്നോ
ഏഹ്
ജോലിക്ക്‌ പോയിനോ
ഏയ് ജോലിക്കൊന്നും പോയിട്ടില്ല വീട്ട്ത്തന്നെണ്ടല്ലോ മതിയാവോളം
ആ പണിയൊന്നെ ഇഷ്ടം പോലണ്ട്ല്ലേ അയ്ന് കൂലി കിട്ടൂല്ലേ
ഇല്ല അയ്ന് കൂലി ചോയിച്ചാ തെര്ലല്ലോ എനിയൊന്ന് ഞാ കാര്യങ്ങള് കട കാ കാര്യ കാര്യങ്ങളൊക്കെ നടക്കണില്ലേന്ന് ചോയ്ക്കൂലേ പിന്നെ ഇങ്ങളെ പോലുള്ള പെണ്ണുങ്ങളെ പെണുങ്ങല്ലേ ഇങ്ങനെ നടക്ക അല്ല ചെയ്യ്ണ് ന്നൊക്കെല്ലേണ്ടാവാ വീട്ടു ജോലിക്ക് ഓര് ആരും ആഹ്
അതൊക്കെ പണ്ട് ങ്ങളെ മക്കള് ചെയ്യോയ്ച്ചോക്കാ
മക്കള് ചെയ്യൂല പക്ഷേ ഇവര് കൊറച്ച് പഴഞ്ചനാ
ആര്
ആ രീതിയിലൊക്കെ ചിന്തിക്ക്യാ
ആഹ് പിന്നെ അങ്ങൻത്തന്നല്ലേ പഴേ ആൾക്കാര് പഴേ പഴേ സ്വഭാവം തന്നെ കാണിക്കെയ്
എന്നാലും അവരെ പോലുള്ളവരൊക്കെ ഒരുവിധഒക്കെ നേരം വെളുത്ത് വരുന്നുണ്ട്
അല്ലെ നല്ലത് അതാണ് ജീവിതത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പത്തെ ആൾക്കാരെ പെട്ടെന്ന് ഡൈവ
അതെ അതെ അതെ അത് ശരിയാട്ടോ
പത്ത് ആൾക്കാരവിടെ നിക്കണ
ഏഹ്‌ ഏഹ് ടാസ്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെന് തല്ല് കൂടി പോന്ന് പിന്നെ ഇപ്പോലെ ആഹ്‌
പിന്നെ യാത്രക്കെ പോയി പോയിക്കൂടായോ
അങ്ങനെ വിളിക്കാറൊക്കെ ഉണ്ട് പോവാന് പോവണ്ടെ ഒരു വെട്ടം പോകന്ന് കിട്ടിയാൽ മതിയങ്ങനെ പെരുന്നാളിന് പോണം എന്നൊക്കെ പറഞ് ഇരിക്കായിരുന്നു പിന്നെ എന്തേ ആവോ പെരുന്നാളും ഇല്ലതൊക്കെ തലകുത്തി മറിഞ്
ഉം
അഹ്‌ പിന്നെ പെരുന്നാള് കഴിഞ്ഞ് ഏഹ്‌
പെരുന്നാളിനും പോവലില്ല
ഏയ് പെരുന്നാളിന് പോയിരുന്നു പെരുന്നാളിന് എന്റെ വീട്ട് പോയി വരാൻ തന്നെ കൈയ്യും കാലും പിടിക്കണം
വീട് അടുത്താണോ തൊട്ടടുത്താണ
അല്ല എന്റെ വീട് കൊറച്ച് പോണം
ഉം
പത്ത് പതിനഞ്ച് കിലോമീറ്ററൊക്കെ പോണം
ഉ കാറും വണ്ടിയൊന്നുംല്ലേ ങ്ങക്ക്
സ്കൂട്ടി സ്കൂട്ടിയുണ്ട്
ഓടിക്കാറുണ്ടോ
ഞാനോ ഹേയ് പിന്നലോ വള്ളിയോ കച്ചവടത്തി അ കൊണ്ടോള്ള വണ്ടി ഉണ്ട് സ്ക്രാപ്പില്ലേ കൊണ്ട് പോന്ന ലോറി ഉണ്ട്
ലോറിയാ
ആ ലോ വല്ലിയതല്ല എന്തുവാ ആ വേറെ ഇന്താ പേര് എനിക്ക് അറിയില്ല
ഉം അത് പറയണ്ട അറിയില്ലെങ്കിൽ പറയണ്ട അല്ലപ്പഎന്ത്ചെയ്യും ആഹ്
സുപ്രൊ എന്താ പറയുന്നൊക്കെ അവര്
ഉം സുപ്പറാ സുപ്രണ വിക്കണതാണല്ലേ
ഏഹ്
സൂപ്പ്രാ എന്തൊക്കെയാ പറയണെ സൂപ്രാന്നൊക്കെ പറയുണ്ടല്ലോ
അങ്ങനെ എന്തോ ഒരു പേരാ പറഞ്ഞത് അതുപോലത്തെ എന്തോ ഒരു പേര്
അത് പോട്ടെ ലോറീന്ന് പറഞ്ഞാ മതി അറിയില്ലെങ്കിൽ
ആഹ്
അല്ലേ
ആഹ് അതു മതി
ഉം എന്താ എന്താ ഫുഡ് ഇന്ന്.
ഇന്ന് ചിക്കൻ സാധാ ചോറ് തന്നെ മോര് കാച്ചിയത് ചി ക്കന്
ആഹ്
രാത്രിയില് മോര് കഴിക്കാൻ പാടില്ല പറയണ കേക്കാം.
ആരാ പറയല്.
ഇവിടൊക്കെ അങ്ങനെ പറയും രാത്രിയില് മോര് അങ്ങനെ കഴി ക്കാൻ പാടില്ല ഉം. എന്തെങ്കിലും വിഷം തട്ടീട്ടുണ്ടെങ്കിൽ പോവാൻ ബുദ്ധിമുട്ടാണ്.
ഉം അപ്പം നിങ്ങള് കഴിക്കല്ലേ.
ഞങ്ങള് ഇവിടെ അങ്ങനെ മോരില് മോരിനോട്‌ ആർക്കും താല്പര്യം തന്നെ ഇല്ല.
അവിടെ സത്യത്തിൽ ഇപ്പം എന്തിനോടാ താല്പര്യം.
ചിക്കന്, മീന്, ബീഫ്.
ബീഫ് എന്താ റേറ്റ് അവിടെ?
ആഹ് നാനൂറ് അഞ്ഞൂറ് അത്രയാ. വെള്ളിയാഴ്ച വെള്ളിയാഴ്ച എന്തായാലും ബീഫുണ്ട്.
ആഹ് ഇസ്ലാമന്ന് പുറത്തല്ലല്ലേ? വെള്ളിയാഴ്ച മേടിച്ചില്ലേ?
ആഹ് അത് ശരിയാ, ഇല്ലെങ്കിൽ അപ്പൊ ഒരു ഉറങ്ങി പോലെ.
തേങ്ങാ ചോറും ബീഫ്.
ഏയ് സാധാ ചോറും ബീഫും.
സാധാ ചോറോ?
ആഹ് ചോറ് ബീഫ് കറി വ അത് ആൾക്ക് ഇഷ്ടം മക്കൾക്ക് വരട്ടിയത് ഇഷ്ടാ. ആൾക്ക് കറി ആഹ് ഇഷ്ടാ.
കറി
ആൾക്ക് കറിയാ ഇഷ്ടം, പൂളേ പൂളയും ബീഫൊക്കെ വെച്ചിട്ട്.
ആഹ് പൂളയും ബീഫും ഒക്കെ എല്ലാർക്കും ഇഷ്ടം തന്നെയാണ്, അത് ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല.
ഗ്യാസ് കയറിട്ട് പിന്നെ പണ്ടാറം അടങ്ങുന്നല്ലാ ഉള്ളു.
ഉം അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല.
ഇല്ലേ അപ്പം അപ്പൊ ഞങ്ങൾക്ക് ആർക്കും ഉണ്ടാവില്ല.
നിങ്ങള് എപ്പോഴും കഴിക്കുമായിരിക്കും . എപ്പോഴും എപ്പോഴും കഴിക്കുന്നവർക്ക് ആവും ആഴ്ചയിൽ ഇങ്ങനെ ഇങ്ങനെ നിക്കും.
ആഴ്ചയിൽ ആഴ്ചയിൽ കഴിക്കുമോ നിങ്ങള്, എവിടുന്ന് ഇപ്പൊ നിങ്ങള് പാടത്ത് ഇത്ര അധികം പൂളാ.
ഉം പൂളാ എവിടുന്ന് വെച്ചാൽ മേടിച്ചിട്ട് വരും.
ഉം ഏത് അങ്ങാടി കണ്ടാലും മേടിച്ച് വരൂല്ലേ.
ആഹ് എവിടെ കണ്ടുവെച്ചാൽ വെൽ പിന്നെ ഈ നാടിന്റെ ഇതാണോ എന്നു അറിയില്ല ഈ വ്യാഴാഴ് ചില ദിവസം മുതൽ കുളതിയെ വരല് തുടങ്ങും.
ഉം
നല്ല ചെലവുള്ള എവിടെ ചെലവാകാത്തത് ഈ ഭാഗത്ത് ചെലവാക്കുന്നു പറയും.
അത് ശരി.
ഉം വെള്ളിയാഴ്ച പ ഒക്കെ വ്യാഴം ഉച്ച മുതല് വെള്ളിയാഴ് ച്ച രാവിലെ ഒരു എല്ലാ കടകളിലും ഉണ്ടാവും
ഉം
ഇവിടെള്ള കടലിലൊക്കെ
എങ്ങനെ വെക്കാറാ
വേവിച്ചിട്ട് ബീഫ് കുറച്ച് കറി മാറ്റി വെച്ചിട്ട് അതിലിട്ടൊ ഒന്നും കൂടി വേവിച്ച് സ്റ്ററില് വറവിട്ടിട്ട്
ഉം
എടുക്കും എന്നിട്ട് കഴിക്ക
അങ്ങനെ പാരിപാടി
ആഹ്
അല്ലാതെ പിന്നെ കപ്പ ബിരിയാണി ഒന്നും വെക്കാറില്ലേ
ഏയ് അത്രണ്ട് പിന്നെ പാൽക്കപ്പ ഉണ്ടാക്കാറുണ്ട് ചെലപ്പൊക്കെ
പൽക്കപ്പ
ആഹ്
അതെങ്ങനെ വെക്ക
അത് കപ്പ വേവിച്ചിട്ട് കുറച്ച് പകുതി വേവാക്കുക പകുതി വേവാക്കിട്ട് ആഹ്
എങ്ങനെ
വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഇട്ടിട്ടെ പച്ചമുളക്ക് ചതച്ചിട്ടിട്ട് എന്നിട്ട് ഒന്നും കുടി വേവിച്ച് എടുക്കുക എന്നിട്ട് നാളികേരത്തിന്റെ പാല് ഒഴിക്കാ ഏഹ്
അങ്ങനെയണ പരിപാടി
അങ്ങനെ ഞങ്ങള് വെക്കാറ് പ പലരും പല രീതില്ല
ബീഫ് എങ്ങന വെക്കല്
ഏഹ്
ബീഫ് എങ്ങനെ വെക്കുക
ബീഫ് അഹ് സാധാ കറി വെക്കും പോലെത്തന്നെ
ഉം ഇരുവ തന്നെ ചെർക്കോ
ഏഹ്
എരിവൊക്കെ നല്ലുണ്ട് എരിവ്
ആഹ് എരിവ് നല്ലോണം വേണം
ഉം എരിവില്ലാതെ കളിയില്ല
ഇല്ല എരിവ് വേണം പിന്നെ പൂളൊക്കെ പൂളലക്ക ഇടാൻ ചെലപ്പോ ബീഫ് കൊത്തിറച്ചി വെണെ തോ അത് വേറെ വാകയിട്ട് വരും
ഉം മറ്റ ദ്
ആഹ് ക്ക് പല എല്ല് മാത്രല്ല
ഉം
എല്ല് മാത്രവായിട്ട് വാങ്ങും ചെലപ്പം ഇണ്ടാവും ചെലപ്പോ വേറെ എന്തൊക്കെയോ പതിരോ എന്തൊക്കെ പാടെ കൂടീട്ട് കഷ്ണിച്ച് ആഹ് അതൊക്കെ കൂടിയിട്ട് അത് മുളകിട്ടിട്ട് വെച്ചാ ഭയങ്കര ടേസ്റ്റാ
ആഹ് ആ എന്നാ ഓക്കെ